ഹലോ
ഹലോ
ഹലോ
കേൾക്കണില്ല
ഇതില് ഒമ്പതെ അമ്പത്തിമൂന്നന്നെ വര്ണ് ചൊമക്ക് മരുന്നിലൂടെ
മരുന്ന് ഞാം മരുന്നുണ്ട് മരുന്നിപ്പോ കുടിച്ചു പ്പ കൊറെ രണ്ട് രണ്ട് ബോട്ടിലിപ്പ കുടിച്ച് കഴിഞ്ഞ് പെട്ടെന്ന് മാറൂല ചൊമ വന്നാലേ പെട്ടെനൊന്നും മാറൂല്ല
ആഹ് അലർജി ഒണ്ടോ
ഒരു റ്റൂ വീക്കിന്റെ ഒക്കെ അടുത്ത് എടുക്കും അലർജി പനി വരുമ്പോ മാത്രേ ചൊമ യൊള്ളൂ അല്ലാതെ അങ്ങനെ വല്ലാതെ വര വരല്ല്യ എന്തേം പനിയോ തൊണ്ടവേദന വന്ന പിന്നെ പനി അങ്ങനെ ചൊമ ഒണ്ടാവും മാറാൻ ശ
ഈ ചൊമ വരുമ്പോ ക്കെങ്ങ
ക്കെങ്ങനെ
വര്യാ
വര്യാ ചൊമ
ചൊമ അലജിയുടെ ചൊമൊക്കെ വരുമ്പോ എങ്ങനെ വര്യാ ചോയിക്കാ
ഡാ തൊണ്ട ചൊമ അലർജിടെ ചൊമൊക്കെ വരുമ്പ എങ്ങനെ ആഹ് തൊണ്ടക്കൊര് ഒരിതുണ്ടാവും ചെറിയാതി ഒരു ചൊറിച്ചിലൊക്കൊയിട്ട് അങ്ങനെ
നാഹ ന്നാൽ നിങ്ങളങ്ങനെ വേറെ ഡോക്
ഉം അലർജി തന്നെയാണ് എല്ലെ സാധാ നോർ ഇതന്നെ ഈ ഇന്ന് കാണിക്കുമ്പോളേ ഡോ പനിക്ക് കാണിക്കുമ്പോ അപ്പൊ അവട്ന്ന് മരുന്ന് തരും ക്ഷെ മാറും ചെൽ ഇടയ്ക്ക് രണ്ട് വീക്കൊക്കെ പോവും ചെലപ്പേങ്കി വൺ വീക്കിനുള്ളിലൊക്കെ മാറും ചൊമക്കത് സ്പെഷ്യലായിട്ട് കാണിക്കലൊന്നുല്ല്യാ
ഏഹ്
പനിക്ക് കാണിക്ക പനിക്ക് കാണി പനിണ്ടാവകുമ്പോ കാണിക്കുമ്പള് ചൊമക്ക് സ്പെഷ്യലായിട്ട് കാണിക്കലൊന്നുല്ല്യാ റയാ
ന്നോലെ ഇങ്ങനൊരു പനി വന്നിട്ട് തൊടങ്ങിയതാ
ഒരു പനി വന്നിട്ട് തൊടങ്ങിയതാ ആഹ്
പക്ഷെ ന്ന്ട്ടില്ല ഇൻക്കേ
ആഹ് അങ്ങനെകുമ്പോ പേടിയാ ആ ന്നട്ട്
ന്ച്ചാൽ നമ്മള് കഫം പോരൂല പക്ഷെ
ച്ചാല് നമ്മള് കഫം പോരൂല പക്ഷേ
പത പോലെ പോയി പതന്നർഞ്ഞാ അങ്ങന
പത പോലെ പോയി പതന്നർഞ്ഞ പറഞ്ഞ അങ്ങനല്ല പക്ഷെ കഫത്തിന്റെ പോലെ കളറൊന്നുണ്ടാ
തൊണ്ടങ്ങനെ ചൊറിയാ
തൊണ്ട ഇങ്ങനെ ചൊറിയാ അ ആ ആദ്യ അങ്ങനെ വരാ തൊണ്ട ചൊറിഞ്ഞിട്ടാണ്ട് വരും
നീരറങ്ങുമ്പോളൊക്കണ്ടാവും നീരറങ്ങുമ്പോ അതേപോലെ പനി വന്നാല്
അതെപോലെ പനി വന്നാല്
നല്ല ബുദ്ധിമുട്ടാ
ഇന്ക് പനി വന്നാലേ അധികണ്ടാവൊള്ളൂ
പിന്നെ പൊടിം പൊടിതൊക്കെ വരുമ്പോ കൂടുതലും ഗുളി ഗുളിക കുടിക്കൂല ഗുളിക കുടിക്കാതെ നോക്കും
ആഹ് അപ്പോ എങ്ങനെ ആവിക്കെ പിടിപ്പിച്ച് ആവി പിടിപ്പിച്ച് അങ്ങനെക്കെ ആക്കലെക്കാരുല്ലേ
ഉം അങ്ങനെ വച്ച്ക്ക് പ്പൊഎന്താ എപ്പഴും ഇണ്ടാവൂല ഒരു നേരങ്ങൾല
എനിക്കെടക്കൊക്കെ ഇണ്ടാവും എടക്ക് ഇങ്ങനെ നൈറ്റിലാണ് അധികം പക്ഷെ ഇപ്രാശ്യ നെറ്റിലങ്ങനെ ക കാണലില്ല രാത്രി രാത്രിയക്കാവുമ്പളെ ചില ടൈമില് ഒറങ്ങാ പറ്റുല അങ്ങനെ ചുമച്ച്ങ്ങാണ്ട്
ക്ക് ഇബടെ ന്റെ ന്റെ വീട്ടിലാണ് ഇബടെ വന്ന്ട്ട് ക്ക് വന്നത് ഈ രാത്രിയാണ് ഹസ്ബൻഡിന്റെ വീട്ടിലാവുമ്പോ രാത്രി വല്യ കൊഴപ്പല്ല രാത്രി ഉറങ്ങി നീക്കാം
രാത്രി ഉറങ്ങി നീക്കാം
പക്ഷെ
പകലാവുല്ലേശ്നം നേരം വെൾത്താല് എട്ട്മണിക്കാണ്ട് തുടങ്ങി ഒമ്പത് മണിവരെണ്ടാവും ഉം
പിന്നെ നിങ്ങള് ങ്ങനെ ഡോക്ടറെ കാണിചീന്നോ
ആ ഡോക്ടറെ കാണിച്ചിരുന്നു ഡോക്ടറെ കാൺച്ച് പനിയൊക്കെ മാറി പനി മാർ റി കൊറച്ച് മുന്നേട്ടാണ് ചൊമങ്ങട്ട് തൊടങ്ങിയത്
ഞാന് പറ്റെ മാറാഞ്ഞിട്ട് അലർജ്ജിന്റെ ഡോക്ടറെ കാൺചിർന്നു
ആഹ് ന്ന്ട്ട്ന്താ പറഞ്ഞ് അങ്ങനെ എടക്കടക്ക്ങ്ങനെ വരാൻ കാരണം എന്താന്ന് പറഞ്ഞൊ
ന്നട്ട് അന്നെന്താ ബ്ലഡ്ക്ക് അന്താ കലർന്ന്ക്ക്ണ് ചൊമ
ന്നട്ട് അന്നെന്താ ബ്ലഡ്ക്ക് അന്താ കലർന്ന്ക്ക്ണ് ചൊമ
പിന്നെ ഇതെന്നെ ഇൻക്ക് വലിക്കാന് ഉം വലിക്കാന്ള്ള മരുന്ന്ണ്ടല്ലോ
വലിക്കാന്ള്ള മര്
സാധാ എന്താ ഇൻഹുലേറ്റർ അല്ലാത്ത വേറൊരു മരുന്ന്ണ്ട് അങ്ങൻത്തൊരു മരുന്നൊക്കെ തന്നീനു
ഉം
അതൊക്കെ വൽച്ചയ്ഞ്ഞാ സ്ഥിരാവൊന്ന് വച്ചിട്ട് പിന്നെ അങ്ങനെ വലിക്കാനൊന്നും പോയില്ല
ആഹ് ശരിയെന്നെ അത് വലി തൊടങ്ങിയ പിന്നെ ഇതാവും എനിക്കൊരു പ്രാവശ്യൊക്കെ തന്നിരുന്നു ഇതേമാതീര്ത്തേ ഇൻഹീലറ് എന്താണ് ടാബ്ലറ്റ് അതിൻ്റെ ഉള്ളില്ട്ട്കാണ്ട് അങ്ങനെ താ അങ്ങനെണ്ടല്ലോ
ആഹ് ടാബ്ലറ്റ് അയ്റ്റുള്ള്ല്ടാ ഇന്ന്ട്ടൊന്ന് പ്രസ്സെയ്യാ
ആഹ് പ്രസ്സെയ്താട്ട് പിന്നെ നമ്മള് വായക്ക് അകത്തേക്ക് ലക് ആഹ് അതെന്നെ അതെന്നെ.
നാവിരിക്കണനിക്കണതു പറ്റൂല ചോയ്ച്ങ്ങാണ്ട്
ഉം
വെറ്തെങ്ങട്ട് ചൊമക്കും.
ആഹ് എടക്ക് നല്ലോണം എടക്ക് വെല്ല്യ കൊയപ്പാട്ട് ചില സംസാരിക്കുമ്പളൊക്കെ ചെലപ്പോ ചൊമക്കും ഒരുപാട് നേരങ്ങട്ട് സംസാരിക്കുമ്പള് അല്ലെങ്കില് കൊയപ്പ ഇച്ചിരി ഒച്ചേലൊക്കെ സംസാരിക്കുമ്പൊ വരും ചെല ടൈമിൽ കൊയപ്പല്ല അത് ഇങ്ങള് പറിമ്പോലെ കൊറേ നേരം നല്ലൊര് ത്ണ്ടാവും.
ഞമ്മള് ഒച്ചേലൊക്കെ സംസംസാരിക്കുമ്പോ നമ്മക്ക് കാറൊല്ലോ ഐ മീൻ തൊണ്ട കാറുല്ലേ?
ആഹ് തൊണ്ടകാറൂലേ ആഹ് ആഹ് ആ എടക്ക് തൊണ്ട കാറി അങ്ങനെ വരവ്ണ്ട് തൊണ്ട കാറിറ്റും വെരവ്ണ്ട് തൊണ്ടൊക്കെ കാറികാണ്ട് ണ്ട് എപ്പേം ആണ്ട് ചൊമക്ക്ണ്. ഉം പിന്നെ എന്തൊക്കെ? അവ്ടെ എന്താ കാലാവസ്ഥൊക്കെ ന്ന്ങ്ങനെ മഴൊക്കെ ണ്ടോ
നല്ല മഴ.
ഏഹ് ഇവടെപ്പല്ല്യ ഇപ്പൊ കൊറച്ചൊന്ന് തോർന്ന് ഇതെരേ രാവിലൊക്കെ നല്ലോണം ഇണ്ടായ്രുന്നു. മഴണ്ട് ഉം
കുട്ട്യോളൊക്കെന്ന്ട്ട് സ്കൂൾക്കോയോ?
ആഹ് എല്ലാരും പോയി ഇനി വൈകുന്നേരേവും ഓരോരുത്തരും ഓരോ ടൈമിലാണ് പലരും പല ടൈമിലാണ് മൂന്നാളും മൂ അവള് യു കെ ജി.
ഉം
രാണ്ടാം
രണ്ടാമത്തേത് രണ്ടില്.
മൂന്നാംതുട്ടി
മൂത്ത് മൂത്തത് ഏയില
പിന്നെ? ഇങ്ങള് എത്ര വരെ പഠിച്ചു?
ഞൻ ഡിഗ്രി കംപ്ലീറ്റ് ആയിട്ടില്ല സെക്കൻഡ് ഇയർ ഫൈനല് രണ്ടു മാ മാസം പോയ്‌ പിന്നെ അപ്പോതിനെ കല്യാണം കയ്ഞ്ഞു.
ഏതായ്രുന്നു ഡിഗ്രി?
ബി കോമ്
ആഹ്
ഞാൻ ബി എ.
ബി എ ബി എ കംപ്ലീറ്റ് ആക്കിലെ ലെ?
മ് കംപ്ലീറ്റ് ആക്കി ബി എ ലാസ്റ്റ് ആ ണ്ടി
ഡിഗ്രി അഹ് ഡിഗ്രി ഇപ്പ ഇ നി ക്ക് പ്പം ഫൈനല് വരെ പോയി കംപ്ലീറ്റ് ആയില. ഡിഗ്രി ന്ന്ള്ളൊര് ഇത് ല്ല്യ പ്ലസ് ടു ന്നെ ഇപ്പളും.
ഓ
എന്റെര്ത് ണ്ടാവല്ലേ? മ് ഡിഗ്രി പഠിക്കാൻ ഡിഗ്രി വരെ പഠിച്ചു അത്രേനൊ ള്ളൂ
ഇത് ഡെലിവറി ടൈം ആണ്
ആഹ് എനിക്ക് പിന്നെ ഹസ്ബൻഡ് സമ്മെച് സമ്മതിച്ചില്ല ആഹ് ഞാൻ എന്റ വീട്ട്ല്
കാക്കു ഇന്നേ ഇത് ന് ഡിഗ്രി ഫുള്ള് കംപ്ലീറ്റ് ആക്കാം സമ്മേച്ച് പിന്നെ ഡെലിവറി ആയി
ഡെലിവറി ആയി
പിന്നാ ഡെലിവറി കയിഞ്ഞാ പിന്ന കുട്ടി ആയില്ലേ
ഉം പിന്നെ ഹസ്ബൻഡിന്റ ഉമ്മാക്കു വല്യ താല്പര്യം ഇണ്ടായ്ര്ന്നീല്ല പിന്നെ ഇങ്ങനെയൊക്കെ ഉ ഉം
പിന്നെ
പിന്നെപ്പ ഇങ്ങനെ പോന്ന് ഏഹ് ഫുഡ് കയ്ച്ചു കയിഞ്ഞ് ഒന്നര ആയില്ലേ അല്ല രണ്ടര ആയല്ലോ അല്ലേ രണ്ടര ആയല്ലോ
ആഹ്
ഉം ഫുഡ് കയ്ച്ച് കയിഞ്ഞു ഫുഡ് ഒരു മണി ഒന്നെ രക്ക ആകുമ്പത്തെന് കയിക്കും
പിന്നെന്താ വേറെ
പിന്നെ ഇങ്ങനെ പോണ് കൊയപ്പൊന്നുല്ല മൂന്ന് പെൺകുട്ടികള അല്ല ഒരാണും രണ്ട രണ്ട് പെങ്കുട്ടിയും ഒരാണും
നടുത്തെ ആങ്കുട്ടി
നടുത്തെ ആൺകുട്ടി നടൂത്തെ ആങ്കുട്ടിയാ
ആഹ്
ഉം
പിന്ന ഹസ്ബന്റ് വിളിച്ചീന്നില്ലേ
ആഹ് വിളിക്കല്ണ്ട് പിന്ന ടൂറൊക്ക പോക്ക്ണ്ടാ
ടൂർ ഞാറാഴ്ച്ച പോവും ഞാറാ ച്ച് ലീവല്ല അപ്പ ഞങ്ങള് പൊറത്ത് പൊറത്ത്ന്നാണ് ചെല ദെവസങ്ങൾലങ്ങനെ വണ്ടേ ടൂറായി പോകും അല്ലെങ്കി നമ്മട വണ്ടയെട്ത്തെന്നെ ഉള്ള എവിടക്കെലൊക്ക പോവും
ആഹ്
ഉം ചെറ്താട്ട് ഫുഡ് കയിക്കാനൊക്കെ
വ്ട ആഹ് ആഹ് ആഹ് ഞങ്ങള് ഫാമിലി ആയിട്ടെക്കെ ഞങ്ങള്വ്ടെ പോവും
ക്
ഗൾഫ്‌ക്കോ ഞാനൊരു പ്രാവശം ഒമാന് പോയ്ട്ടൊണ്ട് യു എയിൽ അയ്നെശം പോയ്ട്ടി എ ഒമാനി പോയ്ക്ക്ണ് പോയ് അവ്ടെക്കെ
ഉം
ഉ
ഉം
പിന്നെ വേറെന്താ ഇങ്ങന പോണു കൊയ പൊന്നൂല്ലാതെ സുഖായിട്ട് പോണ് മക്കളക്കെ നാ നാല് മണി കയിയും ഒരാള് അഞ്ച് മണി കയിയും അഞ്ചര ആയ് അഞ്ചരാവും ഉം
ഉം
പലർക്കും പല ടൈമിലാണ് വിട്ക പിന്നെ ബ സെക്കൻഡ് ട്രിപ്പൊക്ക ആകുമ്പളെ ബസ്സ് സെക്കൻഡ് ട്രിപ്പ്ക്ക ആവ്മ്പളും അങ്ങനെക്കെ ടൈം എട്ക്കും അല്ല മൂന്നാളും മൂന്ന് വയ് മൂന്ന്ല
ഉം മീറ്റിങ്ങിന് മൂന്ന് സ്കൂക്ക് പോവാല്ലോ
ആഹ് അതെ അതെ
ഉം
ന്നാ ക്കെ
ആഹ് ന്നാ ശരി
ആഹ് ന്നാ ശെരി. ആഹ് ഓക്കേ ഓക്കേ